ആഹ് എന്ത പരിപാടി?
പരിപാടിത്തപ്പ കുളി കഴിഞ്ഞ് വന്ന് കേറാ.
ഏഹേ ഭഷ്ണോ?
ഭക്ഷണാക്കീന് കഴിച്ചിട്ടില്ല
ആഹ് കുളിയൊക്കെ ഇല്ലേ കഴിച്ചിട്ടില്ല ഞാന് കറി അടുപ്പത്ത് ഒന്ന് തൊടയ്ക്കാന്ന് കരുതീട്ട് തൊടയ്ക്കാൻ നോക്കുന്നു
ആഹ്
മക്കളില്ലല്ലോ മക്കളില്ലാത്തപ്പഴേ ആഹ് സ്കൂളിൽ പോയി ഒരാൾ സ്കൂളിൽ പോയി ഒരാളെങ്കലവാടി പോയി
ആഹ്
അങ്ങനൊക്കെ
ഉം ഇന്നന്താ ഉച്ചക്ക്
ഉച്ചക്ക് പരിപ്പും മത്തനും കൂടെ കറി
ഉം
പിന്നെ ഏഹ് എറച്ചിയുടെയും കോഴിയുടെ ഒക്കെ ഇരിപ്പുണ്ട് ഇച്ചിരീച്ചെ അതൊക്കെ ഒന്ന് ചൂടാക്കണം കഴിക്കാനാവുമ്പത്തേക്കും ചൂടാക്കിയാ മതി ആഹ്
ആഹ് ആഹ്
ആഹ് അച്ഛായനും അമ്മയും മേളില് കൊർച്ച് പ പര് പണിയ്ണ്ട് വെറകിൻ്റെ അത് ശരിയാക്കുന്നു ഞാൻ കറി അടുപ്പത്ത് വെച്ചപ്പോ പെട്ടന്ന് തുടയ്ക്കാന്ന് കേ ത്ത്. അവരിഞ്ഞത് കഴിഞ്ഞ് വന്നിട്ടേ കഴിക്കല് ഇണ്ടാവൊള്ളു
ആഹ്
ചക്കയൊക്കെ കഴിച്ചോണ്ടേ വിശപ്പില്ലാണ്ടിരിക്ണു ഉം. അല്ല പച്ചസോ ചക്ക വേവിച്ചെ
ആഹ്
ഉം ആം ആഹ് ആഹ് അപ്പം അമ്മയുടെ ഒരു കൂട്ടുകാരി വന്നപ്പോ കൊണ്ടന്നായിർന്നു. അത് വേവിച്ചു കഴിച്ചു ഞാനും അമ്മയും കഴിച്ചു.
ഉം
ഉം തഴോണ്ട് ചോറീറ്റ അവ്ടെ കണക്കായിരിക്കും. ആഹ് കഴിക്കും ഇന്നലൊക്കെ ഞങ്ങള് മൂന്ന് മണി ആ കഴിച്ചപ്പോ മൂന്ന് മൂന്നര ആയി കഴിച്ചപ്പോ
ഉം ഉം
ഉം പിന്നെ അവിടെ എന്താ കറിയൊക്കെ മഴക്കെണ്ടോ അങ്ങോട്ട്
മഴാ ഇന്ന് രാവിലെ ഒന്ന്ണ്ടേനി ഇന്ന് ഉച്ചക്ക്പ്പല്ല.
ആഹ് ഇവടെ പെയ്തോണ്ടിരിക്ക
ഏഹ്
ഉം
വൂണോ
ഉം ഇപ്പ ഡ്രസ്സൊക്ക ഒന്ന് വാഷിംഗ് മെഷീല്ട്ട് അയ്ല് ചിറ്റിക്ക്ണ്.
ഉം ഉം പെയ്യോ നോക്കിരിക്കി
ഉം വിശ്വസിക്കാൻ പറ്റൂല വെയ്
പറ്റൂലാ നമ്മള് കണ്ണില് വെണ്ണ വീച്ച് നോക്കിയിരിക്കണം. എന്താ ഭക്ഷണത്തിന് കറിയൊക്കെ
ഹലോ ഹലോ ആഹ് എന്ത്
ഭക്ഷണത്തിന് കറിയൊക്കെ എന്തുവോന്ന്
തക്കാളി കൂട്ടാനുംമുട്ട വറവലും
ആഹ് ആഹ് മുട്ട എങ്ങ ഏ മുട്ട വെറുതെ പൊരിക്കയ്തെ
അതായത് ഉള്ളി പച്ചമുളകും ചപ്പും ഒക്കെ ഇട്ടാണ്ട് മുട്ടേല് അട്ച്ചിട്ട് ഇങ്ങനെ ചട്ടിൽക്ക് എങ്ങനെ
ഏ എന്തേലാ മുരിങ്ങയിലാണോന്ന്
അല്ല
ഏഹ് ഏഹ്
മുട്ടേക്ക് എന്താറിയാ കരിവേപ്പ് ഛെ ചപ്പും വല്ലുള്ളിയും പ പച്ചമുളകും ഇട്ട് എളക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് വറവലാക്കൂലേ ചിക്കി പർത്ത
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ആഹ്
ആഹ് ആഹ്
അങ്ങൊക്കെ ഇന്ന് ആരുല്ല ഞാഒട്ടൊക്കെള്ളൂ ആഹ് സിമ്പിൾ ആവാണെങ്കിൽ നമുക്ക് ഒറ്റക്ക് മ്പക്ക് മതി എല്ലാരും ന്ന്പർഞ്ഞ ഞാന് എന്താ പറിയാ ഞാനും മൂത്തച്ചി ഒക്കേണ് ഇവിടുള്ളത് എല്ലാരും പോയ്ക്ക്ണ്.
ഏഹ്
മൂത്തജി മൂത്തജിന്റെ വീട്ടിൽ നിക്കാൻ പോയീണ് ഇമ്മ ഇമ്മാന്റെ വീട്ടി
ആഹ് ഏഹ് ഇങ്ങളൊറ്റക്ക്
ഉം ഞാൻ ഒറ്റക്കൊള്ളു ഹസ്ബന്റ് ങ്ങട്ട് ഗൾഫിലാണ്
ആഹ്
മോള് രണ് ഇത് രണ്ടര വയസ്സ്
ആഹ്
ഉം
ഉം ഒരാളൊള്ളു
ഒരാളേ ഉള്ളൂ
ഉം പാെറത്തേക്കേവുമ്പോ അതൊക്കെമതി
ഉം ഞ്ഓൾക്കാലും അങ്ങൻത്തെ രും ഇതൊന്നും ഇല്ലാത്തെ
ആഹ് ആഹ് ആഹ് പിന്നെ ഇങ്ങള് വേറെ ച്ചെക്കെ കറി വെക്കാറുണ്ടോ
ഓഹ്
എങ്ങനെ വെക്കല്
എർ എർച്ചി വർട്ടലാണ് അതായത് അർച്ചെക്കെ കഴികാണ്ട് നമ്മള് മൺചട്ടിയിലാ ഇണ്ടാക്ക അയില് ഇഞ്ചി വെൾത്തുള്ളി ഉ ഇഞ്ചി വെള്ത്- ൾത്തുള്ളി ചീരുള്ളി പിന്നെ എല്ലാ മസാലപ്പൊടികളും ഇട്ട്കാണ്ട് നന്നായിട്ട് എളക്കും പിന്നെ ഒരു തക്കാളി വേണമെങ്കി കായത്തിന് വേണമെങ്കി ഇടും പിന്നെ മ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മാെളക്പൊടി ഇത്രി ഗരം മസാല കുരുമുളക് ഒക്കെ ഇട്ട്ക്കാണ്ട് ച്ചിരി‌ വെള്ളഒഴിക്കാെള്ളൂ ഇത്തിരി വളരെ കാെറച്ച് ഒന്ന് നന്നയണ അത്ര ബാക്കി തളച്ച് വരുമ്പോ അയില്ണ്ടാവും അതപ്പ ഇല്ലേല് കായായിട്ട് വരണ്ട് വരും പിന്നെ എന്തെയ്യും ഫ്രൈ പാനില് എണ്ണ ഒഴിച്ച് പച്ചമാെളകും കര് രേപ്പിലിം ഇട്ട്ട്ട് അയ്ക്ക് ഈ മൻചട്ടീതന്നെ ഒഴിക്കും ന്നട്ട്ങ്ങനെ അങ്ങട്ടൂട്ടും എളക്കി മറവരാക്കും ഇങ്ങക്കന്താ സ്പെഷ്യല്
ഞങ്ങക്ക് സ്പെഷ്യലഒന്നുംല്ല ഞങ്ങള് മിനിയാന്ന്‌ത്തെച് എർച്ചീടെ ആ ക്കിഴ്‌പ്പുണ്ട് അത്ങ്ങനെ ചൂടാക്കി ചൂടാക്കി കഴിക്കും ക്കി ഏഹ് കറിണ്ടാക്ക്ണതാ ഞങ്ങള് ആദ്യം എർച്ചി കഴികിയെല്ലാം വൃത്തിയാക്കിയേച്ച് മ മഞ്ഞപ്പൊടി മാെളക് പൊടി ഉപ് ഉപ്പ് കറിയേപ്പില എല്ലാം കൂടെ ചട്ടിയിലിട്ട് വേവിക്കും മൺചട്ടീ തന്നെ
ഉം
എന്നട്ട് വേവിച്ചന്ന് ആവി ഒരു പകുതി വേവവുമ്പോത്തേക്കും വേറെരു ചട്ടിയില് എ എണ്ണഒഴിച്ച കട്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ മൂപ്പ് പ്പിച്ച് സ് സവാളിം മൂപ്പിച്ച് മസാലൊക്കെ ചേർക്കും എർച്ചി മസാല മാെളക് പൊടി
ആഹ് മറ്റേ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അയ്ക്ക് ഇത് വേവ് വെന്തത് വെന്തത്ച് പാർന്നാണ്ട് കറിവെക്കല്ലേ ആഹ്
അല്ലാതെ എട്ക്ണ്ണാണ് ഇവിടെ കൂടുതൽ അച്ചാന് ഇഷ്ട്ടം പക്ഷെ കെട്ടോന് വെള്ളം വേണം ചാറ് വേണം ചക്കയും ക ക്ക ക്കെ വേവിക്കുമ്പോ ചാറോക്കാണം കെട്ടിയോന്
ഉം അത് ബീഫിച്ച ബീഫ് കറി
ആഹ് ബീഫ് കറി ഇന്ന് ഇന്നലെ ഞങ്ങള് മിനിയാന്ന് വെച്ച്
ബീഫ്ക്കറി അങ്ങനെ ഞങ്ങൾ ഇണ്ടാക്കല്ണ്ടെ
ആഹ് വരട്ടി വെച്ചിട്ട്ണ്ട് കുരുമുളക് പൊടാെക്കെ ഇട്ടിട്ട് നല്ല
ഇപ്പൊ ചിക്കൻകറി ഇണ്ടാക്ക്ണ മാ ചിക്കൻകറി ഇണ്ടാക്ക്ണ മാതിരി വരട്ട
അത് അതിൽ തന്നെ ഇട്ട് നല്ലോല അല്ലെങ്കി ഈയ് ഈ ചിക്കൻണ്ട വേറൊരു എണ്ണ ഒഴിച്ചിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് നല്ലോലെ മൂപ് ഇപ്പ ചട്ടി വെക്ക ഇച്ചിരി എണ്ണേം കൂടെ ഒഴിച്ച് ച്ച് കട്കൊക്കെ ഇട്ട് വേണെങ്കിൽ ച്ച് മസാല വേണെങ്കില് ഇട്ട് ഈ എർച്ചിം അതൊക്കെ ഇട്ടിട്ട് എണ്ണേൽ ഇട്ട്ട്ട് അങ്ങട് മാെരീച്ച് മാെരീച്ച് ഇടുക്കാ അങ്ങനെണ് ഇപ്പൊ കുരുമുള്ളക്ക് വേറെ അമ്മ ആ അടുപ്പേ തന്നെ വെച്ചിട്ട് തന്നെ കൊറേ നേരം ചൂട ചൂടാക്കി അങ്ങനെ ആ ചാറെല്ലാം പറ്റിച്ച് വരട്ടി എടുത്തിട്ടുണ്ട്
പിന്നെ ഞങ്ങള് മുളക് മറ്റത് ബീ ബീഫ് മുള ഇട്ടാ ആദ്യം പറഞ്ഞതല്ലേ ബീഫ് മുളക് ഇവിടെ ഇടലുണ്ട് അതായത് ഉള്ളി വട്ടി ട്ടാ, എന്താ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് ആയിക്ക് ഇത് ബീഫ് ഒരു കുക്കറിൽ വേവിക്കുക അല്ലെങ്കിൽ ചട്ടിൽ വേവിക്കുക ചെയ്തിട്ട് മസാല ചെബി മസാല മുളക് പൊടി മഞ്ഞപോടിയൊക്കെ ഇട്ട് ഒരു കറി ഉപ്പ് കൂട്ടനാക്കിട്ട് ആയിക്ക് ഇതിടല്ലേ ഉം ഇവിടെ എന്താ ചെയ്
ഉം ഉം ഞങ്ങള് തക്കാളി ഇടൊന്നുല്ല ഇതുവരെ ഇട്ടിട്ടില്ല
ഉം
ആഹ് ച്ച്, ആഹ് ചെറിയഉള്ളി ആഹ് വെളുത്തുള്ളി ആഹ്
എന്തൊക്കെ ചിക്കാൻവേക്കാണെങ്കിലോ
ചിക്കൻ വെക്കുവാണേല് അങ്ങനെ കഴിക്കി ചട്ടി ചട്ടി വെച്ച് എണ്ണ വെച്ച് മൂപ്പിച്ചിട്ട് ഏ വെളുത്തുള്ളി ഇഞ്ചിയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോ സവാളയിട്ട് അത് വാഴണ്ട് വരുമ്പോ മസാല ഇടുക ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി
ഇങ്ങനെ തട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് വെപ്പ് ഏതെങ്കിലും ഉണ്ടോ എളുപ്പപ്പണി
എളുപ്പപ്പണിയോ എളുപ്പപ്പണി ഒന്ന് അങ്ങനെ ചെയ്യല
ചിരിക്കൻന്നല്ല അതായത് മറ്റേ എന്തെങ്കിലും നമ്മള് ഈ ഒറ്റക്ക് ഇരിക്കുമ്പോ നമ്മള് ഒരാളക്കെ ഉള്ളെങ്കില് അല്ല മുട്ട വരവധി ആക്കുവാന്ന
ആഹ് ആഹ് അപ്പോ വെറുതൊന്നും മുട്ട പൊരിക്കും മുട്ട വൊരിച്ചെടുക്കും അല്ലെങ്കിൽ തക്കാളിന്ന് വെുതെ കടുക് പൊട്ടിച്ചെടുക്കും തക്കാളി അങ്ങനെ ഞാൻ ഇണ്ടാക്കലില്ല
ഉം
സ്പെഷ്യലയിട്ടൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല
ഉം
ഉം പിന്നെ ഇറച്ചി മീൻ അങ്ങനെ ഒന്നും ഇല്ലെങ്കില് ആഹ് ഈ സവാള എല്ലാം അരിഞ്ഞ് തക്കാളിയിട്ട് മുട്ട ഉപോയോഗിച്ച് ചിക്കി എടുക്കും
ആഹ്
മസാല ഇട്ടച്ച് ചിക്കൻ മസാല കുരുമുളക് പൊടി ഉള്ളിയൊക്കെ വയണ്ട് ഉം ഉം ഉള്ളിയൊക്കെ ആഹ് മൊട്ട റോസ്റ്റ് ചെയ്യ പറയും
അപ്പൊ മീൻ എന്താ ചെയ്യല് മീൻ മീനൊക്കെ അങ്ങനെ വെക്കല് കറി വെക്ക ക്കണെങ്കില് അത് ഉള്ളിയ്ത് വാട്ടിയിട്ടാ
ഏ ഉ സവാള എടുക്കില്ലല്ലോ നമ്മള് പക്ഷെ എന്റെ വീട്ടില് വെക്കണ എങ്ങനെയാന്ന് വെച്ചാൽ തക്കാളി ചെറിയുള്ളി കൂടുതൽ വേണം
ആഹ്
ചെറിയ മത്തിയൊക്കെ ഞങ്ങള് തളപ്പിക്കാന്ന് പറയും മത്തി മാന്തള് അതൊക്കെ ചെറിയുള്ളി കൂടുതൽ എടുക്കും ക്കും എന്നിട്ട് ഏഹ് തക്കാളി ജ്യൂസ് അടിക്കും രണ്ട് തക്കാളി എടുത്ത് ജ്യൂസ അടിക്കും ചെറിയ എന്നിട്ട് എണ്ണ ഒഴിച്ചു കടുക് ഇടലില്ല മമ്മി ഏ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ എല്ലാം ഇട്ടിട്ട് വഴറ്റും വയറ്റിയ ശേഷം മുളക് പൊടി മഞ്ഞപ്പൊടി ഇടും എന്നിട്ട് ഈ തക്കാളി ജ്യൂസ് അടിച്ചത് അതിലേക്ക് ഒഴിക്കും എന്നിട്ട് തിളച്ചു കഴിയുമ്പം ഈ മത്തി അങ്ങോട്ട് ഇട്ട് ഉപ്പും പാഗത്തിനിട്ട് പാഗത്തിനും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കും നല്ല പോലെ പുളി ഇടുന്നില്ല നമ്മള് ഇന് വാ തെളച്ച് വാങ്ങാൻ നാം ഇച്ചിരി വിനാഗിരി ഒഴിക്കാം നല്ല ടേസ്റ്റോ
ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ന്ന് വെച്ചാല് ഈ ഇഞ്ചി വെളുത്തുള്ളി പുളിവെള്ളവും തക്കാളി നല്ലോണം കൈകൊണ്ട് ഇനോ വിമ്പി വിമ്പി വിമ്പി ഉടക്കും ഉടക്കിയന് ശേഷം എക്ക് ആഹ് മഞ്ഞപ്പൊടീം മുളകു പൊടിയും ഒക്കെ ഇട്ടിട്ട് എന്തെയ്യും ഇത് തെള പിക്കാൻ വെക്കും തളപ്പിച്ചിട്ടായിരിക്കക്ക് എന്ത്ചെയ്യും ഏതാ മീൻെച്ചാല് ചെറിയ മീന് അധികം ഉപയോഗിക്കും ചെറിയ മീൻ ഇട്ടാണ്ട് അത് തിളച്ച് വറ്റി വരുമ്പോ അനിക്ക് മേലെ കരിവേപ്പിലേം പച്ച വെളിച്ചെണ്ണേം ഒഴിക്കും എന്ട് അങ്ങനെ കയിക്ക നല്ല ടേസ്റ്റാണ് അങ്ങനെ
ഉം